ഹലോ
ആട
എന്തൊക്കെയുണ്ട് വിശേഷം
സുഖ കം
സുഖാണോ സുഖാണ് എങ്ങനെ എങ്ങനെയണ്ട് കാലാവസ്ഥ മഴ
കാലാവസ്ഥൊക്കെ അങ്ങോട്ട് എന്താ അറിയാ ഫുള്ള് വെയില്
വെയിലന്നെ ല്ലേ എന്നും മഴല്ലേല്ലേ മഴ ഉണ്ട
അത്യാവശ്യം വെയിലുണ്ട് ചിലക്ക ഒരു മഴക്കാർ പിടിച്ചോലെയുണ്ട് പിന്നെ അങ്ങോട്ട് ഇ് ഇങ്ങട്ട തെളിഞ്ഞ് മേഘക്കെ
ഞങ്ങളിവിടാ നല്ല വെയിൽഇട്ടെന്നാല്
ഉം ഇവിടെ അങ്ങനെ തന്നാ രാവിലെ ചെറുങ്ങനെ ഒരു മഴ കാർ വലെ കടുക്ക
ആഹ അതെ അതെ നല്ലവെയിൽന്നെ ഭക്ഷണക്കെ
എന്ത്വിട കൊപ്പര പോലെ ഒണക് കാട ഈ ടൈമില്
ആഹ് ഹാഅതാണ് മഴക്കാലാണെന്ന് പറഞ്ഞിട്ട് കാര്യല്ല മഴ ഇല്ല്യ മഴ കൊർച്ച് പെയ്ത് പോയി ഇഹ്
ഇതുവരെ ഇങ്ങനെ ഇണ്ടായിട്ടില്ലല്ലോ
ഇല്ല ഈ സമയത്തൊക്കെ നല്ല മഴെയ്യ്ണ്ട് കുട്ട്യെളൊക്കെ സ്കൂൾലൊക്കെ പോവാന് ബേഗ് കുടാ
ഉം കൊടയൊക്കെ വാങ്ങിച്ച് വെച്ചെ വെർതെ അവ്ടെ ഷെൽഫില് വെക്കാന്നേ ഒള്ളു
ആഹ് മയണ്ടാവ്മ്പോ പെയ്തോട്ടെ ഇപ്പയ്ന് കൊടനെം കാട്ടി കൂട്തൽ റെയ്ൻ ഉം
ഏഹ് ഓഹ് ഇപ്പൊ റെയ്ൻ ഇപ്പൊ റെയ്ൻകോട്ടല്ലേ അതെ അതെ
പലേ കളറ്കള്
അത കൊടയൊക്കെ ആവുമ്പ നമ്മളെ നമ്മളെ ഭാഗം മാ ത്രം ന പക്ഷെ ബേ ഗെന്നാലും നനിയും ഇതവുമ്പം ഫുൾ സേഫ്റ്റി ആയില്ലേ പിന്നെ കുട്ട്യേൾ കയ്യങ്ങട്ട് ഫ്രീയായി ന്നെ ശ്രദ്ധ വേറെ അവർക്ക് ശ്രദ്ധ വേറെ കൊട്ക്കാം ഇതാവുമ്പം ഇതങ്ങട്ട് പിടിക്കണം ആഹ് ബേ തി‌ല് വണ്ട്യൊക്കെ വര്ന്ന്ണ്ട് ങ്ങില് അത് ശ്രദ്ധിക്കാം പറ്റൂലാ
അതാണ് നല്ല സുഖാണ് പ്പൊ കൊഴപ്പാെ ണ്ടാ റെയിൻകോട്ട് ഇട്ട് നടക്കാം ബുദ്ധിമുട്ടൊന്ന്ണ്ടാവൂലാ
ആഹ് ല്ലേല്ല ആഹ് ന അത് നല്ലതൊന്ന് വാങ്ങിക്ക്ണല്ലെ ചെലപ്പോ ഒന്ന് രണ്ട് വർഷാെ
ആഹ് പോകും ആഹ് എത്രോ പോകും പക്ഷെ എന്തായാ ശ്ര
നല്ലോണം പോവും
പോകും എന്ത് പറയാന മഴയില്ലല്ലോ വാങ്ങിയതടച്ചു
അതെ മോനിക്കൊക്കെ വാങ്ങിട്ടുണ്ടാവും അല്ലേ ഞാ പിന്നെ അന്റെ മോനിക്കും ഇണ്ട് ഞാവാങ്ങിയത് പിന്നെ ഒനിക്ക് വാങ്ങിയതുണ്ടായി മറ്റേ മറ്റേ നൂറ് രൂപേന്റെ കോട്ടില്ലേ നമ്മളെ
ആഹ് ആഹ് സ കവർ കോട്ട് പോലെ ആഹ്
പിന്നെ ഇവന
മീഷോയിലൊക്കെ ആഹ് മീഷോയിലൊക്കെ ക്കെട്ട് നാന്നൂറ് രൂപക്കൊക്കെ അഞ്ചെണ്ണം ആറെണ്ണം ഒക്കെ ഏഹ് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ കളർ കോഡ് എന്തോ ഒരു പലേ പലേ കളർ പച്ച മഞ്ഞ ചുവപ്പ് വെള്ളാന്ന് പറഞ്ഞാ മതി പല കളർ കാണാൻ രസാണ് കോളിറ്റി ആഹ് കോളിറ്റിക്കെ ണ്ടോന്ന് ചോദിച്ചാൽ ഞാനത് അങ്ങനെ കണ്ടിട്ടു ണ്ടിട്ടുള്ളു ഇതേപോലെ തന്നെ ഞാൻ വാങ്ങിയിട്ടില്ല ഇതേപോലെ ഇങ്ങനെ പരസ്യം കണ്ടതാണ് എന്താണ് അഞ്ചെണ്ണം കാണ് നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ ഇപ്പൊ കൊറ ണ്ണിന് നല്ല രസ പല പല കിളികളള് വന്നമാതിരി പിന്നെ തെ അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ ഫുള്ള് ഇൻസ്റ്റേലും അങ്ങൻത്തൊക്കെ റീലൊക്കെ ഇതേ പോലെ തന്നെ ഓരോ കുട്ടികള് ഓരോ സ്ഥലത്തുക്കും പോയിട്ട് പാടത്ത്ക്കും വരമ്പത്ക്കൊക്കെ പോയാണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു എന്തൊ ക്കെയാണല്ലോ ഈ റെയിൻകോട്ട് ആഹ് അതേപോലെ തന്നെ അങ്ങനെയാണ് നല്ല രസാണ് കാണാനും നല്ല രസാണല്ലോ
ആഹ് ഇവിടെ മോ മോനിക്കിണ്ട് ആവാ വാങ്ങിയതാണ് ഞാൻ പിന്നെ ച അങ്ങട്ട് ഉപയോഗം കുറെ കഴിയുമ്പോൾ പിന്നെ വാങ്ങാൻ നോക്കിട്ട് വാണങ്കിൽ വാങ്ങാം പിന്നെ അവക്ക് സ്ക്കൂളിൽ അടുത്താണ് വലിയ ദൂരോന്നുല്ല അപ്പയേ ഞാന് പോവും ഞാ പോ പോയിട്ട് കൂട്ടിട്ടെല്ലാം വരുത്താം
ആഹ് ഇങ്ങള് ആക്കി കൊടുക്കാനും കൂട്ടാനും ഒക്കെ ഇങ്ങൾ തന്നെ പോവല്. ആഹ് ആഹ് ആഹ് ആഹ് ഇങ്ങള് വണ്ടിയോട്ടോക്കാരലേ? ആഹ് എങ്ങനെ എന്താണ് കാറോ ഏഹ് ഇതോ?
അല്ലടാ ഒരു സ്കൂ ട്ടി ണ്ട് ഹസ്ബൻ്റിന്റെ.
ആഹ് സ്കൂട്ടി ഉണ്ട് അതേറ്റ് പോവും. അതായിട്ട് പോവേക്കാരം മ് മ് ലൈസൻസ് ഒക്കെ ഉള്ള ആളാവും ഉണ്ട് ലേ. ആഹ് ആഹ് അപ്പ സമാധാനാണ് സ്വന്താ അഎന്നാ പിന്നെ ഒരാളെയും ഏഹ് കാത്ത് ക്കണ്ട്യ ആവശ്യല്ല. ഞമ്മക്ക് അഥവാ അത്യാവശ്യ കാര്യങ്ങൾക്കും ഒക്കെ ണ്ടെങ്കില് ഇഞ്ഞി പിന്നെ ബസ്സായാലും ആഹ് അതാണ് ഇൻക്ക് ഭയങ്കര ഇഷ്ടാണ് ട്ടോ ഭയങ്കര പഠിക്കാനും ഞാൻ പഠിക്കാനൊക്കെ ഇൻക് ഭയങ്കര ഇസ്റ്റ. ഞാൻ പ കൊർച്ച് പഠി
എന്തായാലും പോയിട്ട് പഠിച്ചോ. എന്താലും അത് നമുക്ക് അത് നമ്മക്ക് ഒരിക്കലും ആ കൊടുത്ത പൈസിയും അതൊരിക്കലും ഞമ്മക്ക് ഒരിക്കലും നഷ്ടല്ല. നമ്മുക്ക് ജീവിതത്തിൽ നമ്മുക്ക് ഏറ്റവും കൂടുതൽ ജീവിതകാലം വരെ നമ്മുക്ക് റ്റും ആവശ്യല്ല സാനാ ദ്.
അതാണെ. ആഹ് ഞമ്മക്ക്ന്ന് പറയാണെങ്കില് ഇ തന്നെ വീട്ടിലിപ്പ പെട്ടെന്ന് ആളില്ല നമ്മുക്ക് അത്യാവശ്യായിട്ട് പുറത്തു പോണെങ്കിൽ നമ്മള് ബസ്സും ഓട്ടോറിക്ഷ ഒക്കെ കാത്തു നി
ആ ഇതിന് നമ്മളെ ടൈമില് ഞാൻ വെച്ച നമ്മക്ക് നമ്മളെ ടൈമില് നമ്മുക്ക് പോവാാലോ
ആഹ എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെ പഠിക്കണം പഠിക്കണംന്ന് ഇങ്ങനെ വിചാരിച്ചു നക്കണെ
അതെ അതെ ഉ ഇനി എന്തായാലും ഒന്നും മഴയൊ ലൈസൻസ് ഒക്കെ അങ്ങനെയൊന്നും അങ്ങനെയൊും നോക്കി നിക്കണം അതൊക്കെ ഒരാൾ ഒരോക്ക് പറഞ്ഞ് അതൊന്നും നോക്കണ്ട നമ്മള അങ്ങോട്ട് പോവ പഠിക്കാ ലൈസൻസ് കിട്ടും ഞാനൊക്കെ ഞാനൊക്കെല്ല സ്വന്തമായിട്ടന്ന് വെച്ചാല് ചെറുങ്ങനൊക്കെ അറിയാം വീട്ട
ആ വീട്ടിലുണ്ട് വണ്ടി ഉണ്ടാവല്ലോ വണ്ടി വീട്ടില് വണ്ടി ഉണ്ടാവുമ്പോ കൊഴപ്പൊന്നുമല്ല ഞമ്മളെവിടെന്നും വീട്ടില് ഇത് സ്കൂട്ടില്ല അതാണ് കുഴപ്പം ആ ബൈക്ക ആാണ്ുള്ളള്ളത് അത് ഇപ്പൊ ഇപ്പം ബൈക്ക് തന്നെ ഇപ്പൊ പെണ്ണുങ്ങളോ
പക്ഷെ പക്ഷെ എന്തായാലും എന്താ യാ നമ്മളൊന്ന് പോയി പഠിക്കാം പക്ഷെ വണ്ടി എന്തായും നമ്മ വീട്ട മ്മ നമ്മ ദിവസ ഇത്മേലെ കേറ കഴിഞ്ഞാൽ ല്ല നമുക്ക് പെട്ടെന്ന് അങ്ങട്ട് ശരിയായി കിട്ടും
അതണേ ആ ആ ഞാനിങ്ങനെ അതേല
കളില്ല നക്ക്
ഞാന ഇതേപോലെ തന്നെ ഒരു ഒരു രണ്ട മൂന്നാല് ദിവസം അതേപോലെ തന്നെ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഓട്ടീന ആ സമയത്ത് ഇനിക്ക് കൊറച്ചൊക്കെഎയിം ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ അതൊന്നുംാ എടുക്കാതെയൊക്കെ മറന്നുണ്ടാവും അപ്പൊ അതി്റെ ഒരു
എന്താലും ഹസ്ബൻഡോട് പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഒരു സെക്നെന്റ് വണ്ടി വാങ്ങി തരാൻ പറഞ്ഞോ എന്നിട്ട് ആ ആഹ അതായാല ഇപ്പ ആകുമ്പോഴിയണ്ട പുതിയത ആകുമ്പോ ഇവള പുതിയ തന്നെ ആ പുൊളിയോ വീടോ വ പഴോ മുട്ടോന്നൊക്കെ പടിണ്ടാവല്ലോ
ആഹ ആഹ അതാണ് പഠച്ച് അപ്പൊ എല്ലാ ഈ വണ്ടി കററിന്റെ വണ്ടി എങ്ങനെ ഉണ്ടാവോ
ഏ് ആയിതിനെക്കാട്ടി എനക്ക് തോന്നുന്നു കൊറച്ചും കൂടും നല്ലത് നമ്മൾ പെട്രോളിന്റെ വണ്ടിയാണ് തോന്നുന്നത്നക്ക് ചിലതൊക്കെ കുറച്ചാകുമ്പ ചില അൾ ക്കെ അങ്ങ് പറഞ്ഞണ്ട് കൊറച്ച് കഴുമ്പം കംപ്ലൈന്റ് ഒക്കെ വരുന്നൊക്കെ ഞാ എനക്ക് അതിനെ കുറിച്ച് കൂടുതല വെയിലാറിയാ പറയാൻ പറ്റില്ലല്ലോ ആ ആ അന്ക്ക് തോന്ന് ഇത് പെട്രോൾ വ
ആഹ് ആ ഇന്നാൾ ഇതേ പോലത്തെ തന്നെ ഒരു വീഡിയോ കണ്ടെനു അറുപതി- അതിനായിട്ട ഉറപ്പക്ക് അതേപോലെ തന്നെ ഒരു പുതിയ പുതിയത ഒന്ന്
അതെ പിന്നെ ചെലതിനൊക്കെ ഉണ്ടാവും നല്ല മൈലേജുള്ള വണ്ടിയൊക്കെ ഉണ്ടാവും പെട്രോൾ വണ്ടി ആയാലും അതൊക്കെ ഒക്കെ ശ്രദ്ധിച്ചിട്ട വാങ്ങിക്കാനല്ലേ
ആ ആ എന്തായാലും ഒന്ന് പഠിക്കണമെന്ന് ഇങ്ങനെ വിചാരികിനിണ്ട് സൈക്കിൾ ബാലൻസ് വേണ സൈക്കിൾ ബാലൻസ് വേണം എല്ലേ പഠിക്കാൻ- അവൾ അത്യാഷോട്ടൻ ഒക്കെ നിക്കും.
അത് മതി കൊറച്ചൊക്കെ ആവശത്തിന് കോൺഫിഡൻസ് ഇല്ല ബാക്കി അങ്ങോട്ട് താനെ വന്നോളും അയിന് നമ്മ ഇപ്പ- ഇപ്പൊ ഇയാളൊക്ക പോയിക്കഴിഞ്ഞാൽ ഇയാളെ കാട്ടിം അറിയാത്തവര് ആടെ ഇണ്ടാവില്ലേ? രിക്കും പിന്നെ നമ്മ അവിടെ പോയി നമ്മ അവിടുന്ന് അതൊക്കെ ഒക്കെ അവിടന്ന് റെഡിയാക്കി തരും അവര് പഠിപ്പി- നമ്മുക് ഓട്ടോമാറ്റിക്കലി നമ്മുക് കോൺഫിഡൻസ് വരും
അതെ ഞാൻ ചോദിച്ചീനി ഇതേപോലെ തന്നെ. പഠി
അതന്ന ഒന്ന് സൈക്കിൾ ബാലൻസ് പോല അത് കൊറ ചേച്ചിമാര് വന്ന് നല്ല നിലയിൽ പഠിച്ചിട്ട് അവര് വണ്ടി എടുത്ത്.
ആണോ ആ ഞാൻ അങ്ങനെ ചോദിച്ചീനി എന്താണ് അപ്പം
വരുമ്പ അവരെന്താ പറയുന്ന നിങ്ങളൊക്കെ പ്രായത്തിലേ പഠിക്ക കരയിലൂന്ന് ഹൈ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമുക്ക് നല്ല പ്രായത്തിൽ നമ്മൾ പഠി മ്മക്ക് പെട്ടെന്ന് മൈൻഡില് പെട്ടെന്ന് അത് മൈൻഡില്
ആഹ് ആഹ് കേറും ഉം ഞാനില്ലേ ഇതേപോലെ തന്നെ ചോയിച്ചീനി എന്താണ് അപ്പൊ ഈ ഒരു അരമണിക്കൂറിന് ഏർ ഉം ഇരുന്നൂറ്റി അൻപത് രൂപറ്റെ. ഡെയലി പഠിപ്പിക്കാന് ന്നറഞ്ഞ് ആ ഞാൻ ചോദിച്ചപ്പോ അടുത്ത് ഇവിടെ അടുത്ത തന്നെ പഠിപ്പിക്ക ആ ഫുള്ള് പഠിപ്പിക്കോ ലൈസൻസിന് കൊടുത്തണ്ട് അവിടെ അവര് ഞമ്മള് കൊറച്ചൊന്ന് ആദ്യം ഒന്ന് ഇതാവണല്ലേ എന്നിട്ട് അല്ലെങ്കി
കുഴപ്പില്ല അ എല്ലല്ല ഇല്ലല്ല അത്ങ്ങട്ട് ശരിയാവും അതങ്ങട്ട് ശരിയാവുമ്പോ അതിന്റെ ഇടയ്ക്ക് വീട്ടിൽ ആരെങ്കിലും പരിചയമുള്ള ഫാമിലി ആരെങ്കിലും അറിയുന്ന ആരെങ്കിലും താത്തമാരോ കാക്കമാര ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് വണ്ടിയില് ജസ്റ്റ് ഒന്ന് പറഞ്ഞാ മതി നമ്മക്ക് കൊറച്ചു ഒന്നു റെഡിയ ആവുമ്പോ നമ്മക്കും ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ
ആ ആ അതാണ് ഞാനങ്ങനെ
അവര് അവര് അവര വണ്ടി പോണ അങ്ങനെയൊക്കെ ഓടുമ്പോ ശരിയായിക്കോളും അതിന് നമ്മൾ കുറച്ചു ഒരു ആ ടൈം നമ്മൾ കറക്റ്റ് ഒന്ന് മ ശ്രദ്ധിച്ചാൽ മതി പിന്നെ അങ്ങോട്ട് ശരിയാവും എന്തായാലും നീട്ടി വെ ക്കണ്ടോ നല്ലൊരു സംഭവം അല്ലേ
ആഹ് അതാണ് വ എനിക്ക് ഭയങ്കര എനിക്ക് താല് പര്യള്ള സംഭവമാണ് ഇട്ടത് താല്പര്യമല്ലേ താല് ല്പര്യുള്ള സംഭവം തന്നെയാണ് പേടീന്ന് പറയാണെങ്കിൽ അങ്ങനത്തെ പേടിന്നുല്ല പഠിച്ചു കഴിഞ്ഞാ
എന്നാ ആ പേടി വെച്ച് നിക്കണം എന്നാലു അങ്ങോട്ട് ലൈസൻസ് കൊടുത്തിട്ട് അങ്ങട് സ്റ്റാ ട്ടെയിക്കും ബാക്കിക്കെ അങ്ങ് റെഡി ആയിക്കോളും പേടി വെച്ച്രുന്നാൽ അങ്ങനതന്നെ ലൈഫ് ലോങ് അങ്ങനെ തന്നെ
ആ അതാണ് പേടി അതായിരുന്നു പിന്നെ നമ്മള ആവശ്യങ്ങളൊന്നും നട കൂല അതിപ്പ നമ്മള ആവശ്യങ്ങളായാലും നടക്കും എല്ലാ ആവശ്യ
ഇനി ലൈസൻസിൽ പൊട്ടുന്നുണ്ടെങ്കിലു പൊട്ടട്ടേ അങ്ങനെ ചിന്തിച്ചോ നമ്മള് കൊ പറ്റുന്നത്ര നമ്മള് പഠിക്കാം അനക്ക് അനക്ക് കാറും ബൈക്കൊ ക്കെ ലൈസൻസ് ഉണ്ട് ആ ഹ ആ പക്ഷെ കാർ അതിനു വീട്ടിലില്ല പക്ഷെ ഞാൻ ലൈസൻസ് എടുത്ത് വെച്ചിന്
ആ ഇങ്ങളെ കാറും ഏ കാറും ബൈക്കുംങ്ങട് ഒരുമി
അല്ലല്ല ഞാൻ ആദ്യം ബൈക്ക് പഠിച്ച് പിന്നെ അടുത്ത എന്റെ ആഗ്രഹം കൊണ്ടേനി കാർ എടുക്കാനാ പിന്നെങ്ങനെ കാറും മേലായി ഇനി ഇന്ഷാ അള്ളാ ഹസ് ഹസ്ബൻഡ് ഇപ്പം സാമ്പത്തികമായിട്ടും ഇല്ല ആവണം ഇത് വരുമ്പോ എന്തായാലും എടുക്കണം എന്നൊക്കെുണ്ട്
പഠിക്കേണ്ട ആവശ്യ ഇല്ലല്ലോ അപ്പം വല്ലാണ്ട് നീ ഒന്നു എയിമ കരെൻ
ഇല്ല ഏ ഓ ഇല്ല വിട്ടേന്റെ അതില് മറന്നു പോയി അതിപ്പോ എന്താലും ഇനി കുറച്ചു കൂടി വേണെങ്കില് അവിടെ പോയിട്ട് നമ്മളെ പഠിപ്പിച്ച തരാൻ പറഞ്ഞാല് അവര് പഠിപ്പിച്ച് തരും അയിന് നമുക്ക്‌ അവസ്ഥ ഒരു ആ
അല്ല അയിന് നമ്മടെ ദിവസം പൈസ കൊടുക്കണോ അവിടെ പഠിപ്പിക്കണെയ്ന് അങ്ങനെ ഞാനെന്താ പഠിപ്പിക്കണെന് എന്താ പറഞ്ഞത് അറിയോ മൂവായിരം എട്ടു റുപ്പിയാ ബൈക്കിന്റെ ലൈസൻസ് എടുക്കാനായി മൂന്ന് വട്ടം എട്ടിട്ടാണ്ട് അ ഫ്രീയായി പഠി പ്പിക്കുന്നാ പറഞ്ഞത് ഒന്നാക്കെ മൂവായിരം ഉർ ഇതിന് ബൈക്കി നിട്ടോ കാറിന്കുമ്പോ അത് പത്തായിരം ആയി മാറും അങ്ങനെ തന്നെല്ലേ ആ കാറും ബൈക്കുംപാടി എടുക്കയാണെങ്കിൽ സുഖം ഒരുമിച്ച് എടുക്കയാണല്ലോ സുഖ ആ ഓ ക്കേ ശരി ആ ഓക്കേ